ഹലോ
ഹലോ
ഹലോ ആഹ് കേൾക്കാം കേൾക്കാം ആഹ് സുഖാേയിട്ടിരിക്കുന്നു മഴയൊക്കെ ആയിട്ട് വീട്ടിത്തന്നെ ഇങ്ങനെ ഇരിക്ക്യാണ് രാവിലെ താെടങ്ങിയ മഴയാ അവ്ടെയോ
ആഹ് ഇവിടെം നല്ല മഴയൊക്കെയാണ് ന്നാലും ഞങ്ങളരു ടൂറ് പോയി
ഓഹ് നിങ്ങള് യാത്ര പോയോ എവിടെ പോയി
ഞങ്ങള് കുടുംബക്ഷേത്രത്തിലും അല്ലാതെ കൊറച്ച് ആഹ് കറങ്ങാനൊക്കെ പോയി
ഓഹ് മഴയായിട്ടും പോയല്ലേ ഞങ്ങള് മഴായോണ്ട് വീട്ടിന്ന് പാെറത്തറങ്ങാറില്ല അതാണ് സത്യം ഓഹ് കുടുംബഎല്ലാരുആയിട്ടാണോ പോയത് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നോ
എല്ലാരുംടി ഇര്ന്നപ്പോ ഒരു രസം തോന്നി എന്നാ പിന്നെ പോവാ മഴയാലും കാെഴപ്പമില്ലാന്ന്ചരിച്ചാ അങ് എറങ്ങ്യാതാ
ഓഹ് അത് കൊള്ളാലൊ
ഉം ഇങ്ങളിവിടെ യാത്രയൊന്നും പോയിട്ട് ട്ടുണ്ടായിരുന്നോ ഈ അയീ ഈ മാസമോ ഈ മഴയസമയത്തോ എവിടെയങ്കിലും
ആഹ് ഞങ്ങള് ഈ മാസമാണെങ്കില് യാത്ര പോയായിരുന്നു കുടുംബായിട്ടല്ലാ സുഹൃത്തുക്കളെല്ലാരും കൂടെ അച്ഛൻകോവിൽ ഒന്ന് സന്ദർശിക്കാൻ പോയായിരുന്നു അതൊരു നല്ലൊരു യാത്രയായിരുന്നു ആന്ന് ആണോ നമ്മള് എനിക്ക് തോന്നുന്നു നമ്മള് പോകണ്ട ഒരു സ്ഥ സ്ഥലാണ് കാടിനോട് കാടിലൂടെള്ളഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള യാത്രയാണ്
ഉം
അതോണ്ട് എന്നെ ഭയങ്കര രസവാണ് നമ്മൾ പോന്ന വഴിക്ക് വന്യജീവികളെ പലതിനെയും കാണാൻ പറ്റും ഏ് നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റും കേട്ടോ
എങ്ങനാ പോയത്
ഞങ്ങള് എഹ് കൊട്ടാരക്കരീന്ന് കെ എസ് ആർ ടി സിയിലാണ് പോയത്
ആഹ് ആഹ് ഇപ്പൊ ഫ്രീ ആയത്കൊണ്ട് ഇപ്പ എല്ലർക്കും ചുറ്റാൻ നടക്കാലോ
അതെ അതെ ഇപ്പഴൊക്കല്ലേ പറ്റൂ നമ്മൾ കിട്ടുന്ന അവസരം മാെതലാക്കണമല്ലോ അങ്ങനെ ഞങ്ങള് പോയായിരുന്നു നല്ലൊരനുഭവായിരുന്നു ഞങ്ങള് ആറു പേരടങ്ങുന്ന സംഘത്തോടെണ് പോയത്
ആഹ്
അപ്പൊ ഞങ്ങൾ രാവിലെ എന്താക്കും രാവിലെ ഇവിടെന്ന് കൊട്ടാരക്കാര നിന്ന് നമ്മുടെ സ്വ ന്താ ഇതിൽ നിന്ന് ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ ഏകദേശം ആഹ് ആഹ് എട്ട് മണിയൊടെ യാത്ര ആരംഭിച്ചു
ഉം
ആതില് ആ ആ ബസ്സിില് ഏകദേശം രണ്ട് മണിക്കൂർ ദൂരൊണ്ടാര്ന്നു അച്ച്ചൻകോവില് വരെ പോവാൻ പോന്ന വഴിക്ക് ബസ് ബസ്സ് പലയിടത്തും നിർത്തിയിരുന്നു നല്ല രസവാരുന്നു കാടിനുള്ളിലക്കെ നിന്ന് കൊറെ ചിത്രങ്ങളക്കെ എടുത്തു അതൊക്കെ ഭയങ്കര രസരുന്നു പിന്നെ പോകുന്ന വഴിക്ക് നല്ല നല്ല അരുവികളും കുളങ്ങളുക്കെ കാണാൻ പറ്റി. മഴ സമയോം കൂടെ ആയോണ്ട് കൊറച്ചും കൂടെ മനോഹരണല്ലോ.
അതെ അതെ
അങ്ങനെയാരുന്നു പിന്നീട് അവിടുത്തെ വിശേഷംന്ന് പറഞ് കയിഞ്ഞാല് അവിടെ താമ്സിക്കുന്ന ആളുകളെ ഗോത്ര വിഭാഗത്തിപ്പെട്ട ആളുകൾ കൊറെ പേരുണ്ട് ആദിവാസികളെ കണ്ടു അവറെ വീടുകളക്കെ സന്ദർശിക്കാ അവസരം കിട്ടി വെറുതെ പോയതാണ് ഞങ്ങള് ഇതിന് മുന്നേ പോയിട്ടുണ്ടായൊണ്ട് അവരൊക്കെ ഒന്ന് സംസാരിക്കാനും അവരൊടൊക്കെ എന്ത് സേവന ഞങ്ങൾ കൊറ ച്ച് അവിട്ത്തെ കുട്ടികൾക്ക് ആവശ്യമെ കൊറച്ച് ബിസ്ക്കറ്റുകൾ വാങ്ങിക്കൊണ്ടാണ് പോയത്
അവറെ ആഹാരോ വസ്ത്രവും അവർടെ ജീവിത ശൈലിയെക്കെ എങ്ങനണന്ന് അറിയാമോ
ഞങ്ങള് പോയത് രണ്ട് വീട്ടിലാണ് രണ്ട് വീട്കള് എങ്ക് കാണാൻ പറ്റ്ല അതിലൊരു വീട്ടില് ഹ് ഒരു കുഞ്ഞു വീടാണ് കുഞ്ഞു വീടന്ന് വെച്ചച്ച് കഴിഞ്ഞാൽ ഓല പോലത്തെ ഒരു എന്താണ് ഒരു വസ്തു കൊണ്ടുള്ള വീടാണ് മകൾ മുകൾ വശത്ത് എന്താണ് റ്റാർപ്പ വലിച്ചിട്ടേക്കണ് ആ വീട്ടില് ആ രണ്ട് മുറിയാണോള്ളത് കട്ട വെച്ച് ചൊമന്ന കട്ടവെച്ചോള്ള വീടാണ് അവിടെ വൈദ്യുതി ഇല്ല. അതാണ് ഏറ്റോം വല്യ ദുരിതം അപ്പൊ ഞങ്ങൾ ചോച്ചു വൈദ്യുതക്കില്ലാതങ്ങനാണ്. അപ്പൊ പകൽ സമെത്ത് പുറത്ത് അടുപ്പ് കത്തിച്ചാണ് ചെറിയ രീതിലെ പാചകം വല്യ പാചകോന്നു ഇല്ല വല്യതട്ട് അവർക്ക് വിഭവങ്ങളോന്നും വെക്കാൻ അറിയത്തില്ല ചെറിയ രീതി തി അവർക്ക് കിട്ട്ന്ന സൊതസെന്തന്ന്വെച്ച അതെന്തെങ്കിലും ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ വീട്ടില് രണ്ട് കുട്ടികളാണള്ളത് അതിലൊരു കുട്ടി ഏഴാം ക്ലാസ് ആയപ്പോഴേ പഠനം നിർത്തി. വീട്ടിലാണ് അതിന് സ്കു സ്കൂളി പോകുന്നില്ല വിദ്യാഭ്യാസം നേടുന്നില്ല അപ്പൊ അത് വീട്ടി തന്നെ ത നിക്കണ് പ്പൊ ഞങ്ങള് പറന്ന് വിദ്യാഭ്യാസം കളയരുത് ഒരു മിനി ഒരു ന്ത ഒരു പരമാധി പത്താം ക്ലാസ് വരെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ല ഇവര് എന്താണ് എടക്കൊരു സമയകുമ്പോ കാട്ടിന്റെ ഉള്ളിലേക്ക് പോകും ഓരോ ഓരോ സ്രോതസ്സുകള് വിഭവങ്ങളക്കെ ശേഖരിക്കാൻ വേണ്ടി ഇവർ കാട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു പിന്നെ അധികൃ അൽ നമ്മള് കണക്ക് നമ്മള് മലയാളവാണ്. പക്ഷെ സാധാ മലയാളം അല്ല ചെറിയ രീതിൽ കുറുങ്ങിയുള്ള ഭാഷന്ന് വെച്ചാൽ മുഴുവൻ വാക്യങ്ങൾ പറയില്ല ചെറുതത്ത രീതിൽ ചെറിയ രീതിൽ പെട്ടെന്ന് തന്നെ അവ ര് സംസാരിക് നമ്ള് കണക്ക് സ്ഫുടതയോടെയല്ല നമ്മള് കുറച്ചും കൂടെ ഒരു എന്റ അർത്ഥവത്തായരി അവര്ത് ഭയങ്കര എന്താ ഭയങ്കര വേഗത്തിൽ ചെറിയ ചെറിയ ചെറിയ രീതിയിലായിട്ട് പറയ്യും പിന്നെ എനിക്ക് തോന്നു അവര് കൂട്ടമായിട്ട് അവരങ്ങനെ ഒറ്റക്ക് താമസിക്കുന്നൊണ്ടാരിക്കും അവര് എന്ത കൂട്ടമായിട്ട് വരുന്ന ആൾക്കാരോട് മിണ്ടാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് താല്പര്യക്കുറവുണ്ട് മുഖത്ത് അധികം അവർ നോക്കുന്നില്ല എനിക്ക് തോന്ന കുട്ടിടെ കാര്യ ഞാ ഉദ്ദേശിച്ച് നിക് തോന്ന് ഞങ്ങള് കുറെവെരെ കണ്ടതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവരങ്ങനെ ആരേം കാണുന്നില്ലല്ലോ ഭയങ്കര കാടിനെ ക്കുള്ളിലാണ് വീട് പിന്നെ അവർക്ക് വന്യമൃ മൃഗങ്ങളിൽ നിന്ന് കുറെ ഉപദ്രവങ്ങളൊക്കെ കിട്ടാറുണ്ട് കാട്ടുപന്നി കാട്ടുപോത്തൊക്കെ ചെല സമയത്ത് എറങ്ങാറുണ്ട്
ആഹ്
അവരുആയിട്ട് കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ ചെല ദിവസങ്ങളില് രാത്രികളിൽ ചിലപ്പം ഇവരെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇവരെ ഇടിക്കാനും ഇതൊക്കെ ചെയ്യാറുണ്ട് ചില സമയത്ത് ഇവര് അവിടെ ഒരു പ്രധാനപ്പെട്ട സ്കൂൾ ഉണ്ട് അവിടെ പോയക്കെ താമസിക്കാറുണ്ട എന്നൊക്കെ പറയാറുണ്ട്
ആഹ് ആഹ് ആഹ്
നല്ലൊരു അനുഭവ ആയിരുന്നു പിന്നെ നമ്മള് പറഞ്ഞപ്പം പറയാൻ പറ അവിടെ ഒരു കാര്യണ് അവിടുത്തെ വീടുകളിലെല്ലാം രാവിലെ എനിക്ക് തോന്നുന്ന് കുറച്ചും കൂടെ തമിഴ് തമിഴ് സംസ്കാരം അവർ കൊണ്ടായോണ്ടായിരിക്കാം ആ ഒരു ആദിവാസി ആദിവാസികളുടെ പുറത്തു നിന്ന് നമ്മൾ മെയിൻ റോഡ പോകുമ്പോ അവിടെല്ലാം കുറെ വീടുകളുണ്ട് ഭവനങ്ങളുണ്ട് അതെല്ലാം ഒരു തമിഴ് കൾച്ചറുള്ള തമിഴ് സംസ്കാരള്ള വീടുകളാണ് കാരണം ഒരുവിധം എല്ലാ വീടും ചെറിയ വീടാണ് കുഞ്ഞു കുഞ്ഞി മുറികളാണ് പ്ര പ്രഭാതാവുമ്പോൾ എല്ലാ വീട്ടിലും കോലൊക്കെ വരച്ചിട്ടിട്ടുണ്ട്
ഉമ് ഉമ് ഉമ് ഉമ് അതവരുടെ ഐശ്വര്യത്തിന്റെ ലക്ഷണ ആണത്
അതെ അതെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് രാവിലെ എല്ലാവരും കുളിച്ച് കോലൊക്കെ ഇടുന്നതൊക്കെ നമ്മള് ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും നേരി ട്ട് കണ്ടത് ഞാൻ ആദ്യയിട്ട് അവിടെ വെച്ചാ അതൊരു നല്ല അനുഭവായിട്ട് എനിക്ക് തോന്നി
ആഹ് അവിടെന്ന് നിങ്ങ എപ്പ തിരിച്ചെ തിരിച്ചെത്തിയത്
ഞങ്ങള് പിറ്റേ ദിവസം മാണ് തിരിച്ചെത്തിയത് അവിടെ തന്നെയാണ് ഞങ്ങൾക്ക അറിയാവുന്ന ഒരു ഞങ്ങൾ ഇതിന് മുന്നോട്ട് താമസ പോയിട്ടുണ്ട് അപ്പൊ അതുവഴി ഞങ്ങക്ക് അറിയാവുന്ന ഒരു അധ്യാപകനെ അപ്പൊ അവര് അവരും അയാളും ബന്ധപ്പെട്ട് അവിടെ ഒരു വീട്ടിലാണ് താമിച്ചിരുന്നത് അത് സ്കൂളിന്റെ തന്നെ സ്കൂളിൽ അധികാരപ്പെട്ടവര് താമസിക്ക ന്നൊരു വീടായിരുന്നു അവിടെയാരുന്നു ഞങ്ങള് രാത്രി താമസിച്ചിരുന്നത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആണ് ഈ നമ്മൾ ഇന്ന് പോയ നമ്മൾ ആദ്യ ദിവസം പോയ ബസ് രണ്ടു മണിക്ക് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടുണ്ടായിരുന്നു അതിലാണ് വന്നത്
ആഹ് ആഹ്
ഉമ് അതെ അതെ പിന്നെ എനിക്കൊരു കുഴപ്പം അല്ലെങ്കിൽ ഒരു പ്രശ്നായി തോന്നിയത് ഇപ്പൊ നമ്മൾ വരുന്ന ആ ഒരൊറ്റ ബസ്സെ ഉള്ള ആ സമയത്ത് അതുവഴി
ആഹ്
വാഹനങ്ങൾ വളരെ കുറ ഇപ്പ അഥവാ ആ ബസക്കെ അതിഞ്ഞ് നടുക്ക്ക് വെച്ച ങ്ങാനും ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയോ എന്തെങ്കിലും പ്രശ്ന വരികയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ബസ്സ് വരാൻന്ന് പറയുന്നത് ചിലപ്പോ പിറ്റേ ദിവസായിരിക്കാം
പക്ഷെ അന്നേരം വന്യ മൃഗങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാൻ പറ്റും
അതാണ് ഭയങ്കര കെ എസ് ആർ ടി ഈ ബസ് പോകുമ്പോൾ തന്നെ രണ്ടു വശത്തും നോക്കി നോക്കിയാണ് പോകുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ണ്ട് തന്നെ അപ്പൊ തന്നെ അധികാരികളെ വിളിക്കും അകത്തെ എല്ലാം കുറെ ഫോറസ്റ്റ് ഓഫീസുകൾ ഉണ്ട്
ആഹ് ആഹ്
അപ്പൊ അവരെപ്പോഴും ഒതുവഴി പോല ഇങ്ങനെ പോലീസുകൾ പൊക്കൊണ്ടിരിക്കുകണോ അഹ് നിയമ പാല പോകുന്നത് കാണാറുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പക്ഷെ എനിക്ക തോന്നുന്ന് കൊറെ പേര് അങ്ങോട്ട് എന്താണ് ബൈ ബൈക്കുകളിൽ യാത്ര ചെയ്ത് സ്ഥലം കാണാനൊക്കെ പോറുണ്ടെങ്കിൽ അഹ് അവരൊക്കെ നല്ല രീതിയിൽ നേരിടാം എന്നുള്ള മനസ്സു കൊണ്ടായിരിക്കാൻ പോകുന്നത് പിന്നെ അധികം വന്യമൃഗ മൃ മൃഗങ്ങളൊന്നും ആനയൊന്നും ഇല്ല ആനൊക്കെ വരുവാണെന്നുണ്ടെങ്കില് വരുവോന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ ആ സമയത്തൊക്കെ എല്ലായിടത്തും ഉദ്യോഗസ്ഥരുണ്ടായത് കൊണ്ട് അപ്പ തന്നെ അവര് എല്ലാരെയും അറിയിക്കും
ആഹ് അതെ അതെ
ആഹ് ഞങ്ങൾ ആദ്യത്തെ ദിവസം പോയ സമയത്ത് ഞങ്ങള് വൈകിട്ട് നദിയില അച്ചൻകോവൽ ആറില് കുളിക്കാൻ പോയായിരുന്നു അപ്പൊ അവിടെ ഞങ്ങള് ആദ്യത്തെ ദിവസം എന്താ കുളിച്ചോണ്ടിരുന്ന അടുത്ത് കഴിഞ്ഞ ദിവസം എന്താണ് ആന വന്ന സ്ഥലമാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥര് പറഞ്ഞു പിന്നെ അവിടത്തെ ആൾക്കാരെ പറ്റി പറഞ്ഞു പിന്നെ വെള്ള ക്കെ നല്ല ശുദ്ധ വെള്ളവാണ് കാട്ടിൽ നിന്ന് ഉ ഉത്ഭവിച്ച താഴോട്ട് കാട്ടിന്റെ മകളിൽ നിന്ന്ങ്ങനെ വരുവാണ് നേരെ താഴോട്ട് പതിക്കുന്നൊണ്ട് അധികം എന്താണ് അശുദ്ധിയൊന്നുവല്ല നല്ല വെള്ളവാണ് ശുദ്ധമായ വെള്ളവാണ് നേരെ വന്ന് വരുവാണ് മലകളിൽ നിന്നും മഞ്ഞുകൾ ന്താ കുന്നുകളിൽ നിന്നും പിന്നാണിത് ഉപയോഗിക്കുന്നത് എന്താവിടെയുള്ള ഒരുവിധം എല്ലാവരും ഈ വെള്ളം ഉപോയ്ക്കാറുണ്ടെന്ന് പറഞ്ഞു അത്രക്ക് നല്ല വെള്ളവാണ് മ്പത് വെള്ളം കാണുമ്പഴേ മനസ്സിലാവും
ആഹ് നമ്മളങ്ങനൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ആദ്യം ചെല്ലുമ്പൊരു ആഹ് കുടിക്കാനൊക്കൊരു ബുദ്ധിമുട്ടാരിക്കും
ആഹ് അതെ അതെ അപ്പ ഞങ്ങളന്വേഷിച്ച് അപ്പൊ പറഞ്ഞു കുഴപ്പില്ല നല്ല വെള്ളവാണ് എല്ലാ കാര്യങ്ങളും പിന്നെ ഞങ്ങ്ക്കതിനെപറ്റി കൂടലറിയാൻ താല്പര്യള്ളോ ഞങ്ങള് കൊറച്ച് നടന്നൊക്കെ മുന്നോട്ടൊക്കെ പോയപ്പൊ അവിടെക്കെ കൊറേ പേരിങ്ങനെ കൂട്ടമായിട്ട് കുടുംബത്തോടെ വന്ന് സ്ത്രീകളുൾപ്പെടെ അവിടെവന്ന് കുളിക്കുന്നു തുണികഴുവുന്നു ഒരു ഭാഗത്ത് തുണി കഴുവുന്നു ഒരു ഭാഗത്ത് കുളിക്കുന്നു ക്കുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു പോകുന്നു ഒഴുകി പോകുവാണ് വെള്ളം ഒരിടത്തും കെട്ടി കെടക്കുന്നില്ല അത്രക്കൊഴുക്കുണ്ട് പിന്നെ നമ്മള് ശ്രദ്ധിക്കണം നൻന്നായി
ഉം ഉം ഇനി എന്നാണ് യാത്രപോകാൻ വല്ല ഉദ്ദേശവൊണ്ടോ ഇനി അടുത്തെങ്ങാണും സമയത്ത് യാത്ര പോകാൻ വല്ല ഉദ്ദേശൊവൊണ്ടോ
എനിക്ക് ഇനിയൊരു അവസരം കിട്ടിയാ പോണോന്നൊണ്ട് പക്ഷേ ഇനിയൊരവസരം ഇപ്പോഴൊന്നുവില്ല ഒന്നാമത് മഴ ആയത് കൊണ്ടാണ് മടിക്കുന്നത് കാരണം മഴയത്ത് പോവാനൊരു ഒരു താല്പര്യകൊറവ് ഒന്നാമത്തെ എനിക്ക് ചൂട് ചൂട്കാലാവസ്ഥയാണ് കൂട് കൂടുതൽ താല്പര്യം മഴയാവുമ്പൊ പെട്ടെന്ന് പനി വരും അപ്പൊ യാത്രയൊക്കെ പ്പോയിനി പനിയായ ഇനി വീട്ടിതന്നെ ആയിരിക്കൂല്ലോ കൊറച്ച് ദിവസം അതുകൊണ്ടാണ് പിന്നെ എങ്ങോട്ടും പോവാ
ആഹ് അതെ അതെ ആഹ് അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ് ഉം മഴയത്തൊക്കെ പോമ്പൊ ഒരു രസവൊണ്ട് ഒരു പ്രാവശ്യൊന്ന് മഴയത്തൊക്കെന്ന് പോയി നോക്കണം നല്ല രസവ
അതെ ഇപ്പൻക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞപ്പോ തോന്നുന്നു മഴയക്കെയാണെങ്കിലും ഇപ്പൊ പൊന്മുടി പോയാ നല്ലയായിരിക്കുന്ന് തോന്നുന്നു പൊന്മുടി ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാരും പോയിട്ടുണ്ട് മഞ്ഞ് ക്കെയാണ് അല്ല മഞ്ഞും ആഹ് അത് കേട്ടിട്ടൊണ്ട് ഞാനപ്പൊ എൻക്ക് അവിടൊന്ന് പോയാ കൊള്ളാന്നൊണ്ട്
ഉം ഞാനും പോയിട്ടില്ല എല്ലരും പറയുന്ന കേട്ടിട്ടൊണ്ട് നല്ല മഞ്ഞും നല്ല നല്ല കാലാവസ്ഥ സ്ഥയാ കാണ് കണ്ട്നിക്കാനൊക്കെ മനോഹരവായിട്ടുള്ള അന്തരീക്ഷവാണ് എല്ലാം മിക്കാറുള്ള ആൾക്കാരെല്ലാം അവിടെ വെരുന്നൊണ്ട്
അതെ അതെ എല്ലാവരുടെയും ന്താ പല പല നവമാധ്യമങ്ങളിലൊക്കെ ഓരോത്തരും ചിത്രങ്ങൾ ഇടുന്നകാണാം ഒരുമിച്ചൊക്കെ പോവുന്നതൊക്കെ എനിക്കും അവിടെയൊന്ന് പോയാകൊള്ളാന്നൊണ്ട് നമ്ക്കടുത്താണ് പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നുവങ് പോയിട്ടില്ലല്ലോ
അടുത്ത തവണ ഒക്കുവെങ്കി നമുക്കെല്ലാർക്കും കൂടൊന്ന് പോകാൻ നോക്കാം
അതെ അതെ എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമുക്ക് പോവാം എല്ലാർക്കും ഇഷ്ടപ്പെട്ട സ്ഥലാല്ലാണല്ലോ അപ്പൊ നമുക്ക് ആ അവിടെ ഒന്ന് കണ്ട് സന്ദർശിച്ചിട്ടെക്കെ വരാൻ നോക്കാം
ആഹ് അതെ അതെ
എനിക്ക് തോന്നുന്നു നമ്മള് പോമ്പം അവിടെ പ്ലാസ്റ്റിക്കൊ കുപ്പികോ അങ്ങനെ ഒന്നും നമ്മള് നിക്ഷേപിച്ചൂട അപ്പൊ നമുക്ക് കൊറച്ച് ആഹാരങ്ങള് ച്ച് വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ട്പോം പൊതിച്ചോറൊക്കെ കൊണ്ടുപോയിട്ട് കൊറെ ആയല്ലോ
അതെ നിങ്ങള് കയിഞ്ഞ ഈ പോയ അച്ചൻകോവലിപോയപ്പോ പൊതിച്ചോറൊക്കെ ആയിട്ടാണോ പോയത്
ആഹ് ഞങ്ങളാദ്യം പോയ ദിവസം പതിച്ചോറായിട്ടാണ് പോയത് അതാവുമ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ
ആഹ് വഴിൽ നിന്നും ഫുഡ് മേടിച്ച് കഴിക്കുന്നേനെക്കാട്ടി നല്ലതാ
അതെ അതെ ഞങ്ങള് ചൂട്ചോറും ച ചമ്മന്തി അങ്ങനെ ചെറിയ ചെറിയ നാടൻ വിഭവങ്ങളൊക്കെ വെച്ച് പൊതിച്ചോറ് കൊണ്ടുപോയി പിന്നന്നത്തെ ദെവസം കുടിക്കാള്ള വെ വെള്ളവും ശുദ്ധമായ വെള്ളവും ഞങ്ങള് വീട്ടിൽ നിന്ന് തെളപ്പിച്ചാറ്റി കൊണ്ടുപോയി
അതാണ് നല്ലത് കാര്യന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ പോവുന്ന വഴിക്ക് വല്ലോടത്തുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചാലും നമ്മക്ക് ആരോഗ്യപ്രശ്നം ശ്നങ്ങളൊണ്ടാവും പിന്നെ എടയ്ക്ക് വെച്ച് നമക്കൊരാക്ക് വയ്യാതെ വന്ന അത് മറ്റ് കൂടെ വരുന്ന മറ്റുള്ളോരെ ബാധിക്കും അവർക്കൊരു ഭയങ്കര വെഷമവായിരിക്കും നമ്മൾ സന്തോഷത്തോട് കൂടി ഒരു സ്ഥല ത്തോട്ട് പോവുമ്പോ ഒരാക്ക് വല്യ അസ്വസ്ഥതയൊക്കെ ആയിട്ട് മാറി നിക്കുമ്പോ അത് ആഹ് എല്ലാരേം കൂടെ ബാധിക്കുന്നൊരു കാര്യാ
അതെ അതെ തീർച്ചയായും അതുകൊണ്ട് തന്നെ ഏഹ് നമുക്ക് ഫുഡ് ഇപ്പ ആഹാരവും അത്യാവിശ്യം വേണ്ടുന്ന എല്ലാ സൗകര്യോം കൊറച്ച് മരുന്നുകളും ഒക്കെ കൊണ്ട് നമുക്ക് പോവാം അപ്പൊ പിന്നെ എന്തെങ്കിലൊരു ബുദ്ധിമുട്ടാർക്കെങ്കിലും വന്ന് കഴിങ്ങാൽ നമുക്കത് നേരിടാല്ലോ പ്രശ്നവില്ലല്ലോ
അതെ അതെ
പദ്ധതിയോടെ നല്ല നല്ല തയ്യാറെടുപ്പോട് കൂടി പോവാം
അതെ അതെ നല്ല തയ്യാറെടുപ്പോടു കൂടി പോയെങ്കി മാത്ര നമ്മക്ക് നല്ലായിട്ടൊക്കെ തിരിച്ചു വരാൻ പറ്റൂ അല്ലെങ്കി ഇതുപോലെന്തെങ്കിലും അസ്വസ്ഥതയോ അങ്ങാണൊണ്ടായി കഴിഞ്ഞാ അത് എല്ലാത്തി മൊത്തത്തി കൊളവാവും
അതെയതെ ശരിയാണ് എല്ലാരെം ബാധിക്കും ആഹ് അപ്പൊ എന്തായാലും നമുക്ക് ഏഹ് ഉടനെ തന്നെ യാത്രയിൽ പോകാം
ആഹ് ഓക്കെ നമ്മക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് പോകാൻ എല്ലാം റെഡിയാക്കാം
ആഹ് ഓ ശരി ശരി
ഇത്രേം നേരം സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട് വളരെ സന്തോഷവൊണ്ട്
എനിക്ക് വ വളരെയധികം നന്ദിയുണ്ട് ഇത്രയും നല്ല അനുഭവങ്ങൾ പങ്ക് വെക്കാനും കേൾക്കാനും കഴിഞ്ഞതില് അപ്പൊ ശരി
ശരി